ഹലോ?
ലോ? സുഖാ ഓക്കെ സുഖാണോ?
ആ സുഖാ
ആടെ മണ്ടോ ഓ.
ആ മഴയ്ണ്ട് മഴയ്ണ്ട്.
ചായൊക്കെ കുടിച്ചു.
ഉം ആ ചായൊക്കുടിച്ചിങ്ങനിരിക്ക്ന്ന്‌. വേറെന്തുണ്ട് വിശേഷം? മഴയെക്കെ എങ്ങനെ പോകുന്നു?
ഓ സുഖമഴ.
ഇന്ന് മഴയുണ്ടായിരുന്നോ അതോ വെയിലായിരുന്നോ?
റ്റും മയേം വീശി.
ആ ഇന്നിവിടെ ഭയങ്കരവെയിലാരുന്നു. ഇന്ന്‌ മഴയക്കെ നല്ല ഭയങ്ക ടെ വൈറസൊക്കെയല്ലേലേ?
അല്ല ഫാമിലി ആരെക്കെണ്ട്?
ഫാമിലി ഒന്നും ചോദിക്കരുതെന്നുണ്ടല്ലോ.
അല്ല നെയ്മിനല്ല പ്രശ്നം സോറി. പിന്നെ ഉച്ചക്കെന്തായിരുന്നു?
ഉച്ചക്ക് കപ്പ ബിരിയാണിയാരുന്നു.
വാവ് വാവ് വാവ് ഇവിടെല്ല ചോറും കാബേജും പൊരിച്ച സോയാബീനും
സിനിമയെ കാണാറുണ്ടോ ലാസ്റ്റേത് മൂവീയാ കണ്ടെ ലാസ്റ്റ്
ലാസ് ച്ചി കറുപ്പ്
എങ്ങനെ ഒണ്ടാരുന്നൂ ഫൈറ്റ് മൂവി യാരുന്നോ?
ഏ ഫൈറ്റ് സൂര്യേന്റെ ഓന് ദൈവായിട്ടല്ലേ
ഓ ആ ആ ഞാനാ സിനിമാടെ റിവ്യൂ കണ്ടിട്ടിണ്ടായില്ല ഉം
നിങ്ങളേതാ കണ്ടെ
ഉം ഞങ്ങള് ലാസ്റ്റ് ഒരടിപ്പടം ഉണ്ടായിരുന്നല്ലോ ഉം
പിന്നെ ഫുട് ഫുട്ബോള് കാണാറുണ്ടോ
ആ ഫുട്ബോള് കാണാറ്ണ്ട്
വേൾഡ് കപ്പ് ഏതാ ടീമ്
ഞാൻ മെസ്സിയുടെ ടീമാണ്
ഹ ആ ന്നാ പോയിട്ടോ പോയി പോയി എല്ലാം പോയാച്ച്
ന്തേ മെസ്സി ഫെയ്ലായോ ഇല്ലല്ലോ
അത് റൊണാൾഡോ എടുക്കും പിന്നെ പ്രശ്നല്ലല്ലോ
അത് നിങ്ങള് പറേണെ അല്ലേ റൊണാൾഡോ എട്ത്തില്ലെങ്കിലോ മെസ്റ്റി എട്ത്തെങ്കിലോ ഇപ്രാവശ്യം
മെസ്സി എടുത്താൽ മന്തിയാണ്ട് വാങ്ങി തെരും
മന്തിയോ
ഹ് പൈസാണ്ട് അയ്ച്ചെരും മന്തിന്റെ
മെസ്സി എടുക്കും മെസ്സിക്കാണ് ഫാൻസ് കൂട്തല്
കൂടുതല് ഫാൻസ് കൂടുതലായി ട്ട് കാര്യല്ല കളിവാണേ
ഉം ആ മെസ്സിക്കെന്തേ കഴിവില്ലേ അത് ആര് പറഞ്ഞു മെസ്സിയുടെ സ്കില്ല് ആ
ഔ സ്കില്ല്
മെസ്സി പൊളിയാ എന്ക്ക് മെസ്സിനെ ഭയങ്കര ഇഷ്ടാണ് മെസിനെ എനിക്ക് ഇഷ്ടല്ലായിരുന്നു ഞാൻ പറയണ കേട്ട് കേട്ട് ഇഷ്ടപ്പെട്ടതാണ്
കൈയന കൊല്ല പെയ്സ കൊട് ത്തരു വേൾഡ് കപ്പ് കിട്ടിയെങ്കിലും
അത്പ്പല്ലാർക്കും ചെയ്യാൻ കഴിയും ഞ
റൊണാൾഡോ കുന്താണ്. മെസ്സീനെ പോലെ മെസ്സി മാത്രേ ഉണ്ടാവുള്ളു.
അ അ അ. എത്രാം ക്ലാസ്സിലാണ്?
ആര്?
ങ്ങള്. അല്ല സൗണ്ട് ഒരു ഒരു സ്റ്റുഡന്റിന്റായിരാണ്.
തോന്നും.
ഹ ഹ
ഇന്നേരി പഠിക്കണെന്നില്ലല്ലോ.
ഉം. ഓക്കെ. പിന്നെപ്പത്താ രാവിലെന്തേനി?
ആഹ്.
രാവിലെ
രാവിലെയും കപ്പ ബിരിയാണി ആയിരുന്നു. ഇന്ന് രാവിലെ ഇവിടെ കപ്പ ബിരിയാണി ആയിട്ടേന് കപ്പ ബിരിയാണി ആണ് കഴിച്ചത് രാവിലെക്കെ. പിന്നെ ഫുൾ ടൈം കപ്പ ബിരിയാണിയായിരുന്നു.
നാളിം കപ്പബിരിയാണി രാവിലെ ഏ രാവിലെ ഞാന് ദോശ.
ദോശേം സാമ്പാറും.
പക്ഷേ സാമ്പാറല്ല. എന്തോ ഒരു കറിയായിരുന്നു അടിപൊളിയായിരുന്നു ഏതാ മനസ്സിലായില്ല.
ആ ഫുട്ബോളാണോ കൂടുതൽ ഇഷ്ടം? ഫുട്ബോൾ ആണോ കൂടുതൽ ഇഷ്ട്ടംന്ന്. ഫ്രീ ഫയർ ഒന്നും കളിക്ക ക്കാറില്ലേ? ചെസ്സ് പോലോത്ത ഗെയിമള്. ഉ
ഫ്രീ ഫയർ കളിക്കാറുണ്ട്. ചെസ്സ് കളിക്കാറുണ്ട്, നിങ്ങള് കളിക്കലുണ്ടോ നിങ്ങള് കളിക്കലുണ്ടോ യാ മോനെ. അഹ് മുട്ടാൻണ്ടോ മുട്ടാനുണ്ടോ?
ഏയ് ഇല്ലില്യ.
ആഹാ ശരിയാണോ.
ഏയ് അല്ല. ബസ് നമ്മള് ബോൾണ്ട് രണ്ടും മുട്ടിക്കൊണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ ചെസില് നമ്മള് പോൾഡ് രണ്ടും മുട്ടിക്കൊണ്ടിരിക്കയാണ്.
ആരോട്?
ആഹ് അങ്ങനെ ആണോ? എന്റെ പഠിത്ത ആകാതെ മുട്ടാൻ താല്പര്യല്ല.
ഓക്കെ പേടിയാണെങ്കിൽ വേണ്ട.
ആ പിന്നെ പേടി
ആഹാ പേടി
അക്ഷേ അതൊന്നും എനിക്കില്ല്യാ എന്തിന് ഔ പിന്നെ
ആ ആ പിന്നെന്താ പൊട്ട്യാന്താ പ്രശ്നം
ടൈം കിട്ടില്ല എല്ലാം കൂടി അതുകൊണ്ടാ
ഓക്കെഹ് ടൈം കിട്ടുമ്പൊ മെസ്സേജ് അയക്കി ഞാന് ഇണ്ടെങ്കി പറയണ്ട് പിന്നേ ഞാന് വീട്ടി എഡിറ്ററാണ്
ആഹ്
അപ്പൊ ഇങ്ങക്ക് എന്തെങ്കിലൊക്കെ വർക്ക് ഉണ്ടെങ്കിൽഎന്നോ
ആ എന്താ കൂടുതലും ഇഷ്ടം ഫുട്ബോളണോ കൂടുതൽ ഇഷ് ടം അതോ വേറെ എന്തെങ്കിലും
ഫുട്ബോൾ
ഫുട്ബോളോ ഉം
ഏ
ആ
പിന്നെ പിന്നെ പിന്നെ പിന്നെ ത്ത
മഴയൊക്കെ അങ്ങനെ വലിയ മയൊന്നും ഉണ്ടായിരുന്നില്ല വെയിലാരുന്നു
ഓ ഇവിടെ ഉച്ചക്കക്കെ പെരും വെയ്ലർനു പക്ഷെ പെട്ടന്ന് വൈന്നേരം പെരും കാ റ്റും മയും കറന്റ് ഇല്ല
ഓ ആണോ ഇവിടെ വെയിലാട്ട് കറണ്ടില്ല
ഞങ് ഇന്റെ ഇന്റെ മുന്നിൽ ഇപ്പൊ ഒരു അർജന്റീന ഫ്ലാഗ് കീറിക്കൊണ്ടിരി യാണ്
ആ നല്ല വാര് നല്ല വടി
പിന്നെ രാത്രി കപ്പ ബിരിയാണി
അൽ രാത്രി ബീഫ് കറിയും ചോറും തോരനും
ഏ പിന്നെ പിന്നെ പിന്നെ പിന്നെ ഏത എത്ര വരെ പഠിച്ചു
ആ റ്റി റ്റി സി കയ്ഞ്ഞു റ്റി റ്റി സി
ആന്താ
പ്രീ പ്രൈമറി ടീച്ചിംഗ് കോഴ്സ്
ഓ ഏതാ വിഷയം
സൻസ്രിറ്റ് സാംസ്കൃറ്റ്
ആക്കെ ഏത വിശയം കോളേജ് ത
ഉം സംസ്കൃതം
ആഹ് സോറി സോറി സോറി വക്തായില്ല അത
ആഹ് സംസ്കൃത ഒന്നും പറയില്ല ഉം ആണോ ഒരുമിറ്റന്നൊക്കെ ശെരിയേ
പത്ത് ൻറ്റ് ആയില്ല
ഓ അണോ
ഒരു ഒരു മൂന്നുൻറ്റൂടി പിന്നെ ഏ ഇവിടെ മായ ഇണ്ട്
ശിഗല്ല വൈറസ് പോലത്തെ രോഗങ്ങളൊക്കെ
ഏയ് ഇവിടെല്ല പിന്നെ പ്രളയം ഇണ്ടാവാവേണ്ട അവിടെ വീട്ട് വള്ളം കേറോ
പ്രളയൊന്നുമല്ല ആ വേറെ എന്നാ
അത്താ വേറെ രണ്ടിറ്റുട്ണ്ട്
അത് ഞാൻ കുറച്ച് വിസിയന്ന് ശരിയാണ്
വെക്കല്ലി രണ്ട് മിൻറ്റൂട്ടി
അ
ആഹ് ആഹ് ആ ആ നാളെ രാവിലെയൊക്കെ എന്താ ചായക്കടി
എന്തേലാക്കണം, എന്തേലാക്കണല്ലോ എന്തായാലും. വൈറസ്, ഷിഗല്ല വൈറസിന്റെ അസുഖൊന്നും അവിടെ ആർക്കും പിടിച്ചിട്ടില്ല? അവിടെ ആർക്കും പനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇണ്ടാവില്ലായിരിക്കില്ലേ? ആ കഴയും നന്നായിട്ട് മഴയെല്ലാം പെയ്യുന്ന പ്രദേശാണോ?
ആഹ് മഴ ഇപ്പൊ എല്ലോട്ത്തും പെയ്യ പെയ്യണല്ലോ.
അല്ല ചെലയിടത്തൊന്നു മഴയൊക്കെ ഭയങ്കര കൊറവായിരിക്കും.
അല്ല ഇവടെ കൊഴപ്പല്ല.
ആഹ് ചെലേടത്ത് കാറ്റൊക്കെ ഭയങ്കരായിട്ട് ഏശ്ന്നൊരു സ്ഥലായിരിക്കില്ലേ?
ഉം നിങ്ങളെ ത്രായി തൊടങ്ങീട്ട്ത്?
ഞാൻ കൊറച്ചായെള്ളു. രണ്ട് മൂന്നൂസായെള്ളു.
രണ്ടൂ സായിട്ടൊള്ളു? ശരി
ഓക്കെ. ആഹ്
പിന്നെ പിന്നെ
ഉം
എന്തേ വളർത്ത് പൂച്ച ല്ലേ വളർത്ത് മൃഗങ്ങളെന്തെങ്കിലും
അങ്ങനെയൊന്നുല്ല. എന്നാടെ? എനിക്ക് പൂച്ചേനെ
പൂച്ചെ
ഏഹ് ഓക്കെ ശരി നയൻ മിൻറ്റായില്ലേ? ഓക്കേ ശരി ഓക് ശരിയെന്നാ
രാജപ്പൻ
അര സെക് ക്കന്റ് വെയിറ്റെയ്. റൂൾസ് പ്രകാരം പത്ത് മിനിറ്റ്